ഹലോ
ഹലോ നമസ്കാരംഉണ്ടേ
ഓഹ് നമസ്കാരം കേക്കുന്നുണ്ടാ ഓഹ് നല്ല വിശേഷം
ഉം ഞാനിപ്പം വാഷ്റൂമിലോട്ട് എറങ്ങാൻ തുടങ്ങുവ അതാ ഞാൻ വിളിചെ ഇത് കണ്ടപ്പോ ഞാനങ്ങ് വിളിച്ചതാണ് എഹ് ഉം ആ അതിന്റെ കുറച്ച് വർക്കിലായിരുന്നു അപ്പൊ ഇത് കണ്ടപ്പോ ആ നോക്കി എന്താണ്ട് വിശേഷങ്ങൾ ഫുഡ് ഒക്കെ ആയോ
ഓ ഫുഡ് ഒക്കെ ഇതാ ആവുന്നേ ഉള്ളൂടാ
ഇന്ന് എന്താണ് സ്പെഷ്യല്
ഏഹ് സ്പെ
ആഹ്
ഇന്ന് എന്താ സാദാ ചോറും മീൻ പപ്പടം അങ്ങനത്തെ ഐറ്റംസുകൾ ക്കയാണ് പിന്നെ ഞായറാഴ്ചൊക്കെ ആകുമ്പ സ്പെഷ്യൽ ഫുഡ്എന്ത ബിരിയാണി നെയ്ച്ചോറ് ചിക്കൻ
ആഹ് പിള്ളോരൊക്കെ
ഞായറാഴ്ച സമയങ്ങളോ
സ്കൂളിപ്പോയോ
ഇന്ന് ഇല്ല ഇന്ന് മക്കൾക്ക് ലീവ് അല്ലേ ശനിയാഴ്ചയല്ലേ ഇന്ന് അതെ എന്താ നിന്റെ അവ്ട്ത്തെ സ്ഥിതി
സുഖായിട്ട് പോണു
അഹ് ആഹ്
ക്കള് എഹ് ഒരാള് വീട്ടില്ണ്ട് ഒരാക്ക് പി റ്റി ആയിട്ട് പോയേക്ക്ന്നു
ഓഹ് അഹ് ശരി എത്രേലായ്ന്നു പഠിക്ക്ന്നെ മറന്ന്പോയി
ഒരാള് ഏഴിലും ഒരാള് രണ്ടാം ക്ലാസ്സ്ലും ഏഴാം ക്ലാസ്സി പഠിക്ക്ന്ന ആൾക്ക് പി ടി എ ആണ് ഇന്ന്
ആഹ് എന്റെ മൂത്താളും ഏഴാം ക്ലാസ്സിലാണ് പിന്നെ ആഹ് രണ്ടാമത്തെ ആള് നാലാം ക്ലാസ്സില്
നാലാംക്ലാസില്
ശെരിക്കും ഒരേ പ്രായാണ് നീ പറഞ്ഞ കൂട്ട് കാരണം മൂന്നാം ക്ലാസ്സിൽ എത്തണ്ടതാണ് അവളെ എൽ കെ ജി ചേർത്തില്ല നേരെ യു കെ ജിയിലേക്ക ആക്കിയത് അപ്പൊ അങ്ങനെ അവളിപ്പോ മൂ നാല് ലെത്തി ഉം അപ്പ രണ്ടാളു ഏകദേശം പ്രായം തന്നെ നമ്മളെ മക്കള് ഉം ഉം ന്ന് എന്താ ഫുഡ് അവ്ടെ എന്താ ഫുഡ് ഒക്കെ ഇണ്ടായാ കഴിഞ്യാ
ഹലോ
കഴിഞ്ഞോ ഫുഡ് ഭക്ഷണം ഒക്കെ കഴിഞ്ഞോ ചോയിക്ക്യാ
ഭക്ഷണം കഴിഞ്ഞില്ല കട്ടാക്കണ്ട ഒരു സെക്കൻഡേ
അഹ്
ഹലോ
ആഹ് കേക്ക്ന്ന്ണ്ടോ ആഹ് കേക്ക്ന്ന്ണ്ടെടാ എന്നിട്ട് ഭക്ഷണൊക്കെ കഴിഞ്ഞോ ഇല്ല ഇപ്പ ഇന്നും മഴയൊന്നു ഇല്ല ഇന്ന് നല്ല വെയില് നല്ല അന്തരീക്ഷാണ്
നല്ല അന്തരീക്ഷാ ഇന്ന്പ്പൊ ഞായറാഴ്ച ആയ്ര്ന്നെങ്കിൽ കൊറേ തുണിയൊക്കെ ഒണങ്ങാമായിര്ന്നു അല്ലേ
ആഹ് ആഹ് ഇന്ന് ഇപ്പെയ് അലക്കിയിറ്റ്ട്ട്ണ്ട് കൊർച്ച് തെ അതെന്നും ഇണ്ടാവൊല്ലോ മക്കള് സ്കൂള് ഇന്നലെ സ് സ്കൂള് കഴിഞ്ഞ് വന്ന് യൂണിഫോം ഡ്രസ്സ് പിന്നെ അല്ലാതെ ട്യൂഷൻക്ക് ഇട്ന്നത് അങ്ങനെയൊക്കെ ഇണ്ട് കൊറച്ച് പിന്നെ ഭർത്താവ് ഉപ്പ ഉമ്മ ക്കിണ്ട് അപ്പൊ അവരുടെ എല്ലാര്ടിം ഇണ്ടല്ലോ ഇന്റതും
ഒര് കുട്ട് കുടുംബം
പിന്നെ അതെ പിന്നെ ചെറ് ത്ണ്ട് ചെറിയ വാവേന്റിം കൂടി ഇണ്ട് മൂന്നാം ക്ലാ മൂന്ന് വയസ്സ് അയ്റ്റെ ഉള്ളു അംഗനവാടീല് പോയിറ്റ്ണ്ട് ഉം ഓഹ് അംഗനവാടി പോയിറ്റ്ണ്ട് ഇന്ന്
ഓഹ് ഓഹ് ആഹ്
അക്ക് ചെറിയൊരു മടിയൊക്കെയാണ് ഉം പിന്നെ ഈ ഭക്ഷണൊക്കെ ആഹ് അതെ അവർക്ക് അപ്പ ഈ നല്ല നല്ല ഫുഡ്‌ ഒക്കെ വേണല്ലോ ആഹ് അതെ അവൻക്ക് ഒരു മടിയാണ് അല്ലെ ങ്കിലേ മടിയാണ് അപ്പ ഇന്ന് അവരെയും കൂടെ കണ്ടത് കൊണ്ട്ള്ള ഒരു മടി
കൊർച്ച് ഏറെ മടി
അതെ പിന്നെ ഭക്ഷണം ഒന്നും തീരെ കഴിക്ക്യേയ്ല്ല
ആഹ് ആഹ്
അഒന്നും കഴിക്ക്യാതെ പ്പ ഇനി എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം ഇപ്പ മക്കള്ക്ക് മക്ക ക്കക്കൊക്കെ അങ്ങത്തെ ഫുഡ്കളൊക്കെയാണല്ലോ ഇഷ് ടം മറ്റെ ഫാസ്റ്റ് ഫുഡ് പോലത്തെ എല്ലാം അങ്ങൻത്തെ ആണ് ഇഷ് നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡൊന്നും അവർക്ക് താല്പര്യമേ ഇല്ല
താല്പര്യമില്ല അ എല്ലാം പൊറത്തന്ന് കഴിച്ച് പൊറത്തന്ന് കഴിച്ചേയ് പുറത്തൊന്ന് കഴിച്ചങ്ങ് പഠിച്ചു പോവല്ലേ
അതിന അങ്ങനെ ഒരു പുറത്തുന്ന് അങ്ങനെ കഴിക്കല്ലോ പക്ഷെ ഭയങ്കര ഇഷ്ടം ഇ പുറത്തൊന്നും കഴിക്കാന്ന് പറഞ്ഞാ അതിൽ പരം സന്തോഷം വേറെ ഇല്ല
എങ്ങനെ ഈ മന്തിയൊക്കെ ഇഷ്ടാണോ ഭയങ്കരായിട്ട്
ആ ആണോന്നോ മന്തി ഫ്രൈഡ് റൈസ് ബിരിയാണി അതൊക്കെ കേട്ടാ മതി അതില് പിന്നെ ഇഷ്ടല്ലാത്തെ നെയ്ച്ചോറാണ്
ആഹ ഹ് ഓ ഹോ ഹോ
നെയ്ച്ചോറ് അത്ര അങ്ങട്ട് ഇഷ്ടല്ല
ആ നമ്മള് കൂള ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടായിരിക്കും പക്ഷെ ബാക്കിയെല്ലാം പൊറമേന്ന് ഭയങ്കരതല്ലേ കളറും
അതുകൊണ്ട് ഭയങ്കര ഇഷ്ട കുഴിമന്തി എന്ന് പറഞ്ഞാൽ മതിന്ന് നാവുകൊണ്ട് നമ്മള് അങ്ങനെ ആക്കൂല അങ്ങനെ ആകൂ അത്രക്ക്‌ ഇഷ്ടാ എന്റെ മൂത്ത മോന്
അലിഫാ മന്തി കുഴിമന്തി എന്ന് പറയുമ്പോ ഭയങ്കര പരാജയം അതൂടെ കാരണം ഇന്നാള് ഞങ്ങള് പൊറത്തു പോയി കഴിക്കാം വെച്ച് വാങ്ങിച്ചു കഴിച്ചു എന്നിട്ടൊന്നും ഒരു മക്കൾക്കൊന്നും വേണ്ട
ഏഹ്
പക്ഷെ ബിരിയാണിയാണെങ്കിൽ സെറ്റാ ആ അത്ഭുതായിപ്പോയി കാരണം ഞാൻ പറയത് എന്നാ ദൈവമേ ഈ മക്കള് ഇങ്ങനെ എല്ലാം പിന്നെ ടേസ്റ്റ് ആ നമുക്കത് ഇഷ്ടപ്പെടണോല്ലോ കൊറച്ച് കഴിച്ച ചിലപ്പോ ഇഷ്ടമാവുന്നേ ചെലപ്പോ അതാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു
എല്ലാർക്കും ഒരേപോലെ ഇഷ്ടാവണന്നില്ലല്ലോ
ആഹ് ഒരേപോലെ ഇഷ്ടാവണന്നില്ലല്ലോ
ഉം
അതുകൊണ്ടാവാം എന്നാ അത് സ അ ബിരിണി ഇണ്ടാക്കി കൊടുതാ എന്തോരം വെള്ളം ള്ളം കഴിച്ചോളും
ഉം
മേടിച്ച് കൊടുത്താൽ ഇഷ്ടവാ പൊറത്ത്ന്ന്
മക്കള് ഭക്ഷണം കഴിക്കാറൊക്കെ ആയോ
ഇല്ല അവര് ആ അവര് കഴിക്കാന്ന് വെച്ചാൽ എടക്കും തലക്കും എന്തെങ്കിലുംവെഷ്ക്കുബോ ഇട്ത് തിന്നും
രാവിലത്തെ പലഹാരൊക്കെ ഇണ്ടാവോല്ലോ പത്തിരിഒക്കെ ഇണ്ടാക്കോല്ലോ അതിങ്ങനെ അവർക്ക് എന്തായാലും സ്കൂള് ലീവ്ള്ള ദിവസെ കൊറച്ച് അധികം ചുടും അപ്പൊ അവർക്ക് കൊറച്ച് ഇടക്കിട ഇങ്ങനെ വെശക്കുമ്പോ എടുത്ത് കഴിക്കാനായിട്ട് ഇപ്പ ഇതാ താഴെ വീട്ടില് ചാമ്ബക്ക വറിയ്ക്കാൻ വേണ്ടി പോയിരിക്ക്‌ണ്
ഓ ഹ ഹ ആഹ് ഹാ ഹാ അതൊക്കെ ഉണ്ടാക്കാന്ന് പറഞ്ഞാ ഭയങ്കര പാടല്ലേന്നെ അത് കഴിക്കാന്ന് പറയാൻ ഭയങ്കര ഉ പത്തിരി ഐസ് പത്തിരി ഇണ്ടാക്കാന്ന് പറഞ്ഞ ഭയങ്കര പാടല്ലെ രാവിലെ
ഏയ് അത് നമുക്ക്പ്പത് ശീലായി ഏയ് വാങ്ങിക്കുന്ന പരിപാടി ഇല്ല രാവിലത്തെ ഫുഡ് അങ്ങനെ വാങ്ങിക്ക്‌ന്ന പരിപാടിയൊന്നും ഇല്ല
പരിപാടിയൊന്നുല്ല
പിന്നെ ഇതിന് മുൻബെ നമ്മള് നോമ്പൊക്കെ ആയ സമയത്ത് ഇത്‌ ക്ലീനിങ് ജോലി ഉണ്ടാവുവല്ലോ അപ്പ ആ സമയത്തൊക്കെ നമ്മള് രാവിലത്തെ ക എന്തെങ്കിലും വാങ്ങിക്കും അല്ലെങ്കില് ഉച്ചക്കത്തേക്ക് ചോറ് വാങ്ങിക്കും. ഏതെങ്കിലും ഒരു നേരെ ഇണ്ടാക്കലുള്ളൂ. അപ്പ ആവുമ്മെ നമുക്ക് ജോലിം ചെയ്യാലോ. ഇത് ഈ അടുക്കളയില് ഇണ്ടാക്കാൻ നി കുമ്മെ നമ്മളെ പകുതി സമയം അങ്ങനെ പോവും.
ഇത്‌ ശരിക്കും പറഞ്ഞ നൈസ്പത്തിരി ഇണ്ടാക്കാൻ ഭയങ്കര പാടാ. അപ്പൊ എനിക്കിവിടെ ഒരു ഇത്ത എനിക്ക് പറഞ്ഞു തന്നു എങ്ങനെ ഉണ്ടാക്ക പറയും മക്കക്ക് ഭയങ്കരെഷ്ടാണെങ്കി ഞാൻ ഉണ്ടാക്കുമായിരുന്നു. ഇപ്പ ഞാൻ ഒട്ടും ഒണ്ടാക്കാറില്ല ഇങ്ങനെ വർ ജോലിക്ക് പോകുന്നത്കൊണ്ട് ഉണ്ടാക്കാറില്ല. പക്ഷെ ഇനി ഒണ്ടാക്കും. ക്കുവായിരുന്നു നേരത്തെ. ബീഫും കൂടെ ഒണ്ടെങ്കി ഭയങ്കര സെറ്റപ്പാ. ഉം ആഹ്, അപ്പം ബീഫും കൂടെ കൂടി കഴിക്കാൻ ഭയങ്കര ഇഷ് ടാ. ഒരു കിലോ മേടിച്ച് വെച്ച് അങ് നടക്കോട്ട് വെച്ചാ മതി. കൊറച്ച് പത്തിരിം ഇണ്ടാക്കി ഇപ്പ്രേം വൊച്ചാ മതി. എവിടെ പോവുന്ന്ന്നറിയില്ല.
ആഹ് അതെ. ഇവടെ ഇവരും അങ്ങനെ തന്നെ ഞാന്ണ്ടാക്കല്ണ്ട് ഞാനധികം ഡെയിലി ആഴ്ചയില് ഓരോ ദിവസം ഓരോന്ന് മാറ്റി റ്റി ഒരു ദിവസം അരിപ്പുട്ട് വെള്ളിയാഴ്ച ആവുമ്പോ ത് എളുപ്പത്തിലുള്ളാക്കുടി അരിപ്പുട്ടാക്കും. അത് ചി ക്കൻ കറിയെന്തെങ്കിലും ആക്കും അല്ലെങ്കി കടലക്കറി. പിന്നെ അല്ലാത്ത ദിവസങ്ങളൊക്കെ നൈസ്പത്തിരി അല്ലാതെ അരിപ്പത്തിരി കുഞ്ഞു പത്തിരിയില്ലെ? ന്റെ കട്ടിയായിട്ടിട്ടിട്ട് മെഴുക്ക് ഇട്ടിട്ട് അത്ണ്ടാക്കും ഒരു ദിവസം ചപ്പാത്തി ഒരു ദിവസം മടക്കി ചുട്ട പത്തിരി നീ ഉണ്ടാക്കല്ണ്ട മടക്കി ചുട്ട പത്തിരി?
മടക്കി ചുട്ട പത്തിരി ഒണ്ടാക്കാറില്ല.
ഇങ്ങനെ അത് ഉണ്ടാക്കാറുണ്ട് ഞങ്ങളത് കൊറച്ച് പാടാണ്.
ഞാൻ നോ സാധാരണ വെള്ള കുഞ്ഞു പത്തിരില്ലെ? വട്ടത്തിലുള്ള അത് ഞാൻ മാ ക്സിമം സൈസ് വട്ടം കൂട്ടും. കാരണം ചപ്പാത്തിയുടെ വട്ടം വരെയാക്കാൻ വരും ആക്കീട്ട് ഒരു ഒറ്റയടിക്ക് ഇടും ഞാൻ.
ചപ്പാത്തിയായി കയിക്കാൻ വേണ്ടി
ആഹ് എളുപ്പത്തില് തീ ണ്ട് നമ്മള് കൊഴച്ചുവെക്കണ മാവ് കളയാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോ ഞാൻ കൂട്ടിക്കൂട്ടി കൂട്ടിയിടും ഞാൻ വട്ടം കൂട്ടി കൂട്ടി പ്രസ്സില് വെച്ച് പരത്തിട്ട് തട്ട് വെക്കും. ഉം കാരണം സമയം കിട്ടില്ല ഇത് ഒരു കാസറോള് വെച്ചാൽ നിമിഷം കൊണ്ട് തീരോം ചെയ്യും.
ആഹ് ആഹ് ആഹ്
ഒരു വിഷയം നമ്ക്കിപ്പോ ഒരു കാസറോള് നമ്മള് ഉണ്ടാക്കി വെക്കാന്ന് നോക്ക. അത് സമയം കൊണ്ട് പെട്ടെന്ന് കഴിയുമ്പ നമ്മള് പിന്നെന്തയ്യണെ?
ആഹ് അതെ അപ്പൊ എനിക്ക് ഇവിടെ എന്താന്നറിയോ എനിക്കി ചിക്കൻ കറിയും ചിക്കൻ കറിണ്ടായാ മതി എന്റെ മൂത്ത മോനക്ക് ഭയങ്കര ഇഷ്ടാ ചിക്കൻ കറി. അത്ണ്ടായി കഴിഞ്ഞാൽ ഏത് പത്തിരിയാണെങ്കിലും വേണ്ടില്ല അവന്ഷ്ടപ്പെടാത്ത ഉപ്പുമാവാണെങ്കിൽ പോലും ആ കറി കൂട്ടിയവൻ തിന്നോളും.
തിന്നോളും. ഇത് ഇങ്ങനെ ഓ ഓരോ സ്ഥലത്ത് പറഞ്ഞേക്കാ പത്തിരിം ബീഫും അപ്പൊ പത്തിരിക്ക് ബീഫ് കറി. അങ്ങനെ ഭയങ്കര ഇഷ്ടാ പിള്ളാർക്ക്. ഞാനും ഇണ്ടാവി ഞാൻ ഒണ്ടാക്കി വെച്ചേക്കും എന്നട്ട് ഞാനും ഇവിടെ നമുക്കൊരു ഓഫീസിലടുത്തൊരു വർക്ക് പോകുന്നുണ്ടായിരുന്നു.
ആ്ഹ് അയ്ശരി. അടുത്തന്നെയാല്ലെ കൊറച്ച് അ നല്ല ദൂരൊന്നൂല്ല?
ഒത്തിരി ദൂരൊന്നൂല്ല ഒരു നാല് കിലോമീറ്ററ് ദൂരൊള്ളൂ. പക്ഷെ വീട്ടി ചെല്ലുമ്പോ ഒരു ഏഴുമണിയൊക്കെ ആവും.
ആഹ് തിരിച്ച്
വൈകിട്ടേ ആഹ ആറു മണി വരെ ഉണ്ട് ഇവിടെ നമുക്ക് സമയം വർക്കിങ്
ആഹ അഹ അഹ അഹ ഇപ്പൊ ഡ്യു ഡ്യൂട്ടിയിലാണോ ഇപ്പം നീ ഡ്യൂട്ടയിലാണോ
ഞാനിപ്പോ വാഷ്റൂമിലോട്ടറങ്ങിയാന്ന് പറഞ്ഞിട്ടല്ലേ പോന്നേ
ഒഹ ഒഹ ഒഹ ഓഹ ശെരി ശെരി ശെരി
ക്കിയപ്പോ അവരത് ടൈം കഴിഞ്ഞിട്ട് നമുക്ക് പോകാ തിരിച്ചു പോകാന്ന് വെച്ചു ഞൻ നട ഇടക്കൊന്ന് നടന്നിട്ടിരുന്ന് ഫുൾ ടൈം ഇരിപ്പാ പ്പെ എടയ്ക്ക് ഒന്ന് എറങ്ങി ഒന്ന് റൗണ്ട് ചുറ്റി തിരിച്ച് വരിവ
ആഹ ശെരി ശെരി
കാരണം നമ്മള് രാവിലെ ഒൻപതര തൊട്ട് ഇരുപ്പാ ഇനിയിപ്പ ശരിക്കും പറയ ഫുഡ് കഴിച്ചി ട്ട് ഇനി ചെന്നിട്ട് ഭക്ഷണം കൂടെ കഴിച്ചിട്ട് കേറുവാണെങ്കി അതായിരിക്കും നല്ലത് കാരണം നമുക്ക് ആ
ആഹ
ക്ഷീണവില്ലേ അത്ര മാറിക്കിട്ടും
അഹ അഹ ആഹ ശെരി
ഉം
ഫുഡും കൂടി കഴിച്ചഴിഞ്ഞാൽ പിന്നെരു വല്ലത്ത ക്ഷീണാണെ നമ്മള് വീട്ടിലൊക്കാണെ കുറച്ച്സമയം കെടക്കാ
ആഹ ഇന്ന് വരിമ്പ അങ്ങനെ കെടക്കാൻ പറ്റത്തില്ല അപ്പൊ പിന്നെ നമ്മള് അതും കൂടെ കഴിച്ച് രിക്കുവാണെങ്കിൽ പിന്നെ ആറുമണിയാവുമ്പ പിന്നെ വീട്ടിൽ ചെന്നിട്ടല്ലേ ഒള്ളു
ആഹ അതെ അതെ ഈപ്പം നാളെ ഞായറാഴ്ചായിട്ട് ലീവ് അല്ലേ
അഹ നാളെ ലീവ നാളെ അവധി
ആഹ
ഉം ഇന്ന് ഇന്ന് ശരിക്കും പറഞ്ഞ എനിക്ക് ലീവ് എടുക്കണം എനിക്ക് ഒരു അവധി കിട്ടുവാണെ നല്ലതാന്നേ ചിന്തിച്ചു പക്ഷെ അവധി കിട്ടിയില്ല കൊച്ചിന്റെ പീ റ്റീ എക്ക് പോകണംന്ന് ഞാൻ ആഗ്രഹിച്ചു പക്ഷെ നടന്നില്ല സാറ് ലീവ് തന്നി
ആഹ അത് നമ്മൾ ആഗ്രഹിക്കുമ്പോ അവര് തരൂല അപ്പൊഴേയിരിക്കും എന്തെങ്കിലും വർക്ക് എക്സ്ട്രാ വര
അപ്പൊ എന്നോട് ഇന്ന് ചോയ്ച്ചി ഇന്നിവ്ടെ വെറുതെ വന്നിരിക്കുന്ന അല്ലേന്ന് ചോയ്ച്ച് എന്നോട് എറ ചെയ്യില്ലന്നറിയാതാ എനിക്ക് ലീവ് തരാ ലീവ് തരാത്തത് കൊണ്ട് ചെയ്യില്ലെന്ന് അറിയാം ഇതൊക്കെ പറഞ്ഞിട്ട് പോയി
കൊള്ളാം സാറ്
എന്നാ ശെരി പിന്നീട് വിളിക്കാട്ടോ
ആഹ ആയിക്കോട്ടെ ശെരി